അലോ കേൾക്കുന്നുണ്ടല്ലോ ലെ
ആഹ് കേൾക്ന്ണ്ട്
എന്താ പരിപാടി
വെറുതെരിക്ക
ചായടിച്ചോ
ആഹ് കുടിച് ങ്ങളോ
ഞാൻ ചായ കുടിച്ച് എന്താ കടി
കടി ഉഴുന്ന് ദോശയും ചട്ടിനി
ആഹ് ഞങ്ങക്കും അതന്നെ
ആഹ് ആഹ്
പിന്നെ വീട്ടിലാരൊക്കെയള്ളെ
വീട്ടിൽ ഉപ്പ ണ്ട് ഉമ്മണ്ട് ത്താത്ത ണ്ട് ഞന്ണ്ട് കാക്ക ണ്ട് നങ്ങളെ വീട്ടിലോ
എന്ത് ഹസ്ബെന്റ് എന്തെ കുടിച്ചിനോ കുട്ടികളുണ്ട് ഉമ്മ ണ്ട് മോന് ഭയങ്കര കരച്ചിലാണ് മക്കള് രണ്ടാളും പോയിട്ട് വരാനായി സ്കൂൾ പോകാൻ വേണ്ടി നിൽക്കാണ് പിന്നെ ഉമ്മാക് എന്താ ജോലി ഇണ്ടോ ഇല്ലല്ല ഒന്നും പഠിക്കുന്നില്ല ഫ്രീയാ ആഹ് ഉമ്മ എന്താ ചെയ്യാ
ഉമ്മ പാത്രം കൈക
ഹും പിന്നെ പണികളൊക്കെ കഴിഞ്ഞു തുടങ്ങിയോ ഒരു പണിടുക്കൂലലെ മടിച്ചിയാണോ
ഇല്ലല്ലാ പണി ഒക്കെ എടുക്കും
ആഹ് പിന്നെ എന്തേലും വെറൈറ്റി ആയിട്ട് ഫുഡ്‌ ഒക്കെ ഉണ്ടാക്കോ ആണ്ല്ലേ നല്ല കുട്ടിയാണല്ലേ
നല്ല സ്പെഷ്യൽ ആയിരിക്കും
അതെങ്ങനെയ ണ്ടാക്ക അത് ന്റെ റെസ്പീസ് ഒന്ന് പറഞ്ഞു തരോ മക്കള് മദ്രസ
അത് ഇൻക് ആഹ് ആഹ്
ആഹ് മതിയോ
ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു
ഹസ്ബന്റ് വണ്ടിയില് പോവാ മ്മ് മക്കള് മദ്രസ വിട്ടന്ന് ഓര്ക്കിനി ചായ കൊടുക്കണം
ആഹ് ആഹ്
ഞങ്ങടെ ഉമ്മ എപ്പഴും സ്കൂള് സ്കൂള് ണ്ട് പോയി ചായ കുടിക്കി വേം
മക്കള് മൂത്തെ എത്രയലാ പഠിക്ക്ന്നെ
മൂത്തത് അഞ്ചാം ക്ലാസില് സ്കൂളില് അഞ്ചാം ക്ലാസില് മദ്രസ നാലാം ക്ലാസില്
ആഹ് ആഹ്
മ്മ് വിടുത്തെ ചെറിയ ആള് ഭയങ്കര കരച്ചിൽ ഏഹ് മൂന്ന് മക്കളാണ്
ങ്ങളെ കെട്ടിച്ചത് എവിടുക്കാ
ക്യാ കെട്ടിച്ചത് ഇവിടെ വയനാട്ടിലാണ്
ആഹ് ആഹ് അപ്പൊ നിങ്ങളെ വീടോ
പിന്നെ വേറെ എന്തൊക്കെയാ ഇവര് ഓട്ടോറിക്ഷയിലാണ് വന്നത് അപ്പൊ കുറച്ചു നേരതെ വന്ന് ആ
പണികളൊ
ഇല്ല പാത്രം കഴുകല് കഴിഞ്ഞ് അലക്കാനുണ്ട്
ഉം മോന് ഇണ്ടായി കൊണ്ട് ഒന്നും നടക്ക്ണ്ടാവൂലേല്ലെ
ആഹ് ഇവടെ കാക്കാന്റെ മക്കളൊക്കെ എടക്ക് വരും അപ്പൊന്നാ ല്ല പ്രിയ ആയിരിക്കും ഞാന് ഉം ഇപ്പ ആരും വരുന്നില്ല
ആഹ് ആഹ് ആഹ് അത് ഇങ്ങള് അവരെ
ആഹ് അതോണ്ടെയ്ക്കും ല്ലേ
ഉം
ഉം ഉം ഓഹ് ഒരാ നോക്കാന് അയിന് ഒരു കടക്കൊന്ന് നീക്കലില്ല ഒരെപ്പോഴും കെടക്ക് വെശ്ക്കുണൂ പറഞ്ഞ് മാത്രമേ വരുള്ളൂ അടുക്കളേക്ക്
ആഹ് അങ്ങൻത്തെ മക്കളല്ലേ
ആഹ് പിന്നെ എന്തൊക്കെയാ വേറെ പിന്നെ റെസിപ്പീസ് ഇങ്ങള് ആഹ് അതാണ് ഉം പിന്നെ ഇങ്ങള് ചി ക്കൻ കറി ഇണ്ടാക്കുന്ന റെസിപ്പി പറഞ് തരോ?
ഇൻക്ക് റെസിപ്പ് ഫോണുകൂടെ പറയാൻ പറയാന് അറിയില്ല പക്ഷെ ഇണ്ടാക്കാനേ അറിയുള്ളൂ
ഓഹ് അപ്പ റെസിപ്പിയാണല്ലോ നമ്മക്ക് ഇതില് മെയിന് പറയേണ്ടത് വേറെ ന്താ ഇങ്ങള് ഇണ്ടാക്ക മെയിനായിട്ട് ആണോ മുട്ട എങ്ങനെ പൊരിക്കാ?
അപ്പോത്തിന് മുട്ട ഗ്ലാസിലേക് പൊട്ടിച്ചിട്ടിട്ട് വെളുത്തുള്ളി വെളുത്തുള്ളി അല്ല സോറി വല്യഉള്ളീം
ഉം
ഉപ്പും ഒക്കെ ഇട്ടിട്ട് മിക്സയ്തിട്ട് പിന്നെ വെളിച്ചെ ണ്ണ ഒഴിച്ചിട്ട് ഒഴിക്കും
അഹ് ആഹ് അങ്ങനെണ് ലെ ചെയ്യ ഇങ്ങള് ഉം ഉം മക്കള് മദ്രസ വിട്ടു വന്ന്ക്കാണ്ടെ പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് സംസാരിക്കാണെങ്കില് പെട്ടെന്ന് നമ്മക്ക് തീർന്നു പോവാ ഉം വേറെ ചായക്കെ വെക്കൂലെ പാൽ ചായ അങ്ങനെക്കെ ഇണ്ടാക്കോ?
ഓഹ് ചായക്കെ വെക്കും
ആഹ് നമുക്ക് ഇനി ഒരു കല്യാണോക്കെ കഴിക്കണ്ടേ ഇല്ലല്ല പഠിക്കുന്നുണ്ടോ കല്യാണം ഓ മുക്കില് പല്ല് വരൂലെ? ഒകെ
ഉം
ഇവനെ ഭയങ്കര കരച്ചില
ആഹ് ഓൻക്ക് ഫുഡ് കൊടുത്തിട്ടില്ലേ
ഫുഡു കൊടുത്തു ഇപ്പൊ ഉറക്ക വന്നിട്ടാന്ന് തോന്നിണ്ട് അപ്പൊ മക്ക ള ഞാന ആക്കാൻ പോണല്ലോ അപ്പ ഓനെ ഉറക്കിയാപ്പ ശരിയാവൂല
ആഹ്
ഉം പിന്നെ വേറെന്താ
വേറെന്ത ഇന്ന് വീട്ടി ലാ രൊക്കെ ഉണ്ട്
ഇവിടെ അവിടെയാ
അവിടെ അവിടെ
അവടെ ഉമ്മ ഉപ്പ ഒരാ ങ്ങളയു ണ്ട് അങ്ങള ക്ക് രണ്ട് മക്കളുണ്ട്
ആഹ് ആഹ് ഉം
ഇപ്പൊ വേറെന്നെയ എന്താ പഠിക്കുന്ന ഓളേ
ഞാന് ഫാഷൻ ഡിസൈനിഗ് ചെയ്യണം
ആഹ് നല്ലതിതാണല്ലോ
ഉം
ഉം അങ്ങനെയാണല്ലെ
എത്ര മണിയാകുമ്പോ ജോലിയൊക്കെ തീരും
അങ്ങനെയൊന്നുമി ല്ല പിന്നെ ഓരോ സമയാണ് ചെല ദിവസം ഇന്നലെ ഒരു മണി ആയപ്പോത്തേനും പണിയെല്ലാം കഴിഞ്ഞു കുളി കഴിഞ്ഞ് നിസ്കാരം കഴിഞ് ഒരു മണിക്ക് ഞാൻ ഫുഡ് കയിച്ചു ഉച്ചകത്തെ ഫുഡകഴിച്ചു അത് മോ നി ന്നലെ എട്ടര മണിക്ക് രാവിലെ ഉറങ്ങിയിട്ട് പത്ത് മണിക്കാഎ യിന്നേറ്റേ
ആഹ്
ഓ ആരോ വന്നിട്ടുണ്ട് ഒന്ന് നോ ക്കട്ടെ
ആഹ് ആഹ് ആയിക്കോട്ടെ
ഓ പിന്നെ ഒരു അരുകാട്ടിന്റെ കൊ രിയോ അപോ മണൽ കൊരി ഇടാൻ പറ്റിയ എന്തെങ്കിലുംഒരു സാധനം സ്റ്റിൽ പാത്ര യാലും മതി ഓ ല് മാറ്റ ഇല്ല മാറ്റാണ് അത് ഇതാ ബാ മണല് കോരിയിടാന അതെ തെ മാച്ചാവോ എന്താ വേറവാങ്ങുംവെറെന്താ ഓ അടിക്കാട്ടു വാരിഏത് ഈ അരികാട്ടു വാരി പറ്റോ ഇത് മണ്ണാണ് ഞാൻ പൊറത്ത്താ ആ അല്ല പോ കയറൊ മരിട്ടതൊ ഞാന് ഇവിടെ കൊണ്ടന്നിട്ടുണ്ടോ ഏഹ് ഏഴ് മിനിറ്റ് ആയിട്ടേള്ളൂ അപ്പൊ നമുക്ക് സമയം പത്ത് മിനിറ്റ് തന്നെ ആവണല്ലോ
ഇന്നെന്താ ഉച്ചക്ക് ഫുഡ്
ഫുഡ് ഉച്ചത്തേക്ക് ഒന്നും വെക്കൂല വൈകുന്നേരത്തിന് വെക്കുള്ളൂ
അപ്പൊ ഉച്ചക്കൊന്നും കഴിക്കല്ലേ
കൈക്കണില്ല ഉച്ചക്ക് ഞാൻ എന്തെങ്കിലൊക്കെ ഇണ്ടാക്കും എടാ അത് കൊടുക്കരുന്നേ ശനോ ഇതില് നമ്മളിങ്ങനെ സംസാരിക്കാൻ പാടില്ല
ഉം ഉം
ഇതിലാ അതിനെ കീറിയാ മതി
അത്
ഉം വേറെന്താ വേഗം പറയോ നിങ്ങ പത്ത് മിനിറ്റ് വേഗം രണ്ട് മിനിറ്റ് കൂടെ
വേഗം പറയാൻ വേറെ
വേറെന്താണ് പിന്നെ ഉം ഓരോരുത്തർ ഇങ്ങനെ ഹസീ ഉണ്ടോന്ന് ചോദിച്ചിട്ട് വിളിക്കണ്ട് അതിലെടക്ക് ഞാന് പിന്നെ അങ്ങനെ പോയി ഒരാ പോന്ന്
ആഹ് ആഹ്
പിന്നെ കറ്റ് ഉം പിന്നെ ഉം വേറെന്താ
ക്കാണ് വേറെന്താ പണി കഴിഞ്ഞോ
പണി കഴിഞ്ഞാ ത്തി വേണ്ട പിന്നെന്താ ചായക്കെന്താ കടി പറഞ്ഞേ ദോ ഞാന് കൊറച്ചു കോളേ ചെയ്തിട്ടുള്ളൂ ആര് വിളിച്ചിട്ടില്ല
ആഹ് ആഹ് ആഹ്
ഉം അപ്പം പിന്നെ മോനിക്ക് ചായ കൊടുക്കണം
ആഹ്
ഉം അപ്പഴ് പിന്നെ ഉം ഇനി ഉച്ചക്കത്തേക്കെന്താ
ഉച്ചത്തേക്ക്
സാമ്പാറാ വെറൈറ്റി സാമ്പാർ താങ്കൾ തന്നെ വെച്ചോളി
ഞാൻ വെക്കാൻ പറഞ്ഞു അപ്പൊ ഉമ്മ പറഞ്ഞു ഞാൻ വെച്ചോളാം
ആഹ് ഉം അല്ലെ ഉം എന്നാ ശരി എന്നാൽ കേട്ടോ ഞാ വിളിക്കാം
ആയിക്കോട്ടെ ആഹ്